കേക്കണില്യാ
ആഹ കേക്കണ്ട് അപ്പൊ ക്ലീനിങ്ങിലാണല്ലേ ഫുഡ് ഒക്കെ റെഡി ആയോ?
ആഹ് അതൊക്കായി
ഉം
ഇന്ന് മഴുണ്ടങ്ങള അവിടെ
ആഹ് ഇവിടെ ഇന്ന്ണ്ടായ്ന്നു ന്ന് ഇതുവരെ ഉണ്ടായിരു അ നല്ല മഴ അപ്പൊ ചോർന്നിട്ടുണ്ട് ആഹ രാത്രിയാണ് പെയ്തിട്ടുള്ളത് ന്നലൊക്കെ ഭയങ്കര ചൂടായി
ആഹ് അതെ അതെ ഇന്നലെ ആഹ ഇന്നലെ ചെടികളൊക്കെ നനക്കേണ്ടി
ആഹ അതെ ഞാനും നനച്ചുന്നലെ
മക്കള് ഇന്ന് രാവിലെ ചോയ്ചെണ് മ്മച്ചീ ന്ന് സ്കൂളുണ്ടോ?
ആ ആഹ് നല്ലണം ആ എണീച്ചപ്പളേ നല്ല മഴണ്ടായിരുന്നു പക്ഷെ പ്പൊക്കെ ഉണങ്ങി ട്ടൊ മുറ്റക്ക ഒന്നുണങ്ങ്യപോലെ ആയി
ഉം ഉം ഉം ഡോർമലൊക്കെ ചോക്കോ ണ്ടും പെൻസിലോണ്ടൊക്കെ വരച്ച്
ആഹ അതൊക്കെ തൊടക്കാവുലെ. ഉം ഹും ഡീപ് ക്ലീനിങ് ആണ് ആഹ് അ ഹാ
അത് നമ്മക്ക് എന്താണ് ങ്ങനെ എടക്ക് എപ്പഴും ചെയ്യാലോ
ഉ ഉംഉം ഞാന് അങ്ങനല്ല നിങ്ങൾ ഞാൻ തന്നെ ട്ടോ കാണുമ്പളേ അപ്പഴേ തൊടക്കും
അതെ ഇപ്പര് വേറരു സാധനുണ്ടല്ലോ ഈ ചുമരുമ്മലൊക്കെ എന്താണ് ആഹ ആ
ആ ഞാനും കണ്ടു അയ്‌ന്റെ വീഡിയോ ന്റെ ഫ്രണ്ട് പറയ്ണണ്ട് അമുക്ക് രണ്ട് പേർക്കും വാങ്ങിയാലോ പോണ്ടോ ഏ യൂസ് ചെയ്തോര്ണ്ടോ?
ണ്ട്ണ്ട് ഇന്റെ നാത്തൂൻ വാങ്ങീന് ന്നിട്ട് ഞാന് ആഹ് നൂറ്റി നാല്പ്പത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മൂന്ന് പീസ്.
മൂന്ന് ആഹ മൂന്നാണ്ല്ലേ ആ
ആഹ്
ചുമരമുള്ള ആഹ വൃത്തികേടുകളെ മക്കളെങ്ങനെ ആ കുളിച്ചു അല്ല കളിച്ചു വന്നിട്ട് ട്ട് കുളിക്കാൻ വാണ്ടീട്ട് എന്താ ബാത്റൂമിന്റെ സ്വിച്ച് ഇടും ലൈറ്റിന്റെ സ്വിച്ച് ഇടും അവിടെ ഡിഷ് ആ കയ്യ്മ്മള്ളെ ഹ് ഹ് ഹ് ഹ് ഹ് ചളി മുഴുവണ്ടാകും അവിടെ ഞാൻ ങ്ങനെ തോത്തിത്തൊട്ച്ച് ആഹ നടക്കണം.
ആ അങ്ങനെ പറഞ്ഞു.
ആഹ ആഹ ആഹ ഈ മ പേനോണ്ടുള്ളതും പെൻസിലോ ണ്ടുള്ള വരകളോ ക്കെ പോവണ്ടത്രേ
എല്ലാം പോവണ്ട് പറഞ്ഞു
ആദ്യമേ എന്താ സോപ്പൊന്നും ഉപയോഗിക്കണ്ടാ
അത് അങ്ങനെ തുടച്ചിടുത്താതി പിന്നെ കുട്ടികളെ വെള്ള ഷൂ ഒക്കെ ഇങ്ങനെ ചുവപ്പ് കളറാവോലൊ മണ്ണിന്റെ കളറ് ആ അതൊ ക്കെ അന്ന് തുടച്ചാ തന്നെ പോവുണ്ട് ന്നൊക്കെ പറഞ് വാങ്ങിയോക്കിട്ടില്ല പക്ഷെ ന്റെ നാത്തൂന്റെ വീട്ടില് വാങ്ങിയാണ് നല്ല
വെള്ളം ഉപയോഗിച്ചിട്ട് തൊടക്കായിരിക്കൂല്ലേ എങ്ങനാന്നാവോ? ആഹ് അപ്പൊ ആ സോപ്പ് പതൊന്നും വേണ്ടാ?
വേണ്ടിയരില്ലാ ആ നല്ല
ആഹ് ഒന്ന് വാങ്ങിക്കണന്നാ.
ഇപ്പൊ ഈ സാധനം തന്നെല്ല സുഖണ്ട് നമ്മളെ അലമാരീന്റെ ഒക്കെ ഗ്ലാസ്സും ഒക്കെ ഒക്കെ തുടക്കുമ്പോ നല്ല ഫിനിഷിങ് കിട്ടിണ്ട് നല്ല സുഖുണ്ട്.
ആഹ്.
ആരോ സാധനങ്ങള് ചെലപ്പോ ഞമ്മൾ പെടും മാണ്ടി
ഉം ശരിയാകും ഏ കൂടുതലായിട്ടും എന്താ ഓൺലൈൻ പർച്ചേസിനൊക്കെ യൂസ് ചെയ്യല് ഏത് ആപ്പാ?
മീശോണ്ട് പക്ഷെ ഞാന് ചെൽ പ്പം തന്നെ ഇൻ്റെന്ന് ഞാനന്നൊഴവാക്കും കാരണം കണ്ണ് കണ്ടതൊക്കെ ഞാനെന്നെ ഓർഡർ ചെയ്യും.
അത് ശരിയാ എല്ലാരും ഒരു എന്താ ഇഷ്ടപ്പെട്ട ഓൺലൈൻ ഷോപ്പിംഗാണല്ലേ. മീഷോ അഫോർഡബിൾ പ്രൈസായ്രിക്കും.
അതെ അതെ ഇപ്പൊ ഞാനിപ്പ ഞാൻ ഇത് അടിക്കും ഡ്രസ്
ആഹ് അതു ഒണ്ട് അപ്പൊ സകലകലാ വല്ലഭിയാണ്. അതെ ആഹ് ഞാനും പഠിച്ചിട്ടുണ്ട് ട്ടോ ഞാന് ഇപ്പൊ ചെയ്യാന് ഇപ്പോ മെഷീനില്ല. മെഷീന് തറവാട്ടിലിണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങള് വേറെ പോന്നപ്പള് ഉണ്ടോ ആഹ് ഓഹ് ഏതൊ ക്ക്ണ്ട് അപ്പൊ രണ്ടും ഇണ്ടാവും സാധീണ്ടാവും
ആഹ് മറ്റേ അടൂർ ഡി ലക്സ ണ്ടല്ലോ നമ്മള എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യണേ
ചെയ്യുന്നത് ആ ആ പെടല് ഇല്ലാത്തത് ലേ?
ആഹ് അതെ അതിണ്ട്. അത് നമ്മക്ക് എവിടെയും വെക്കാലോ. അയിന് ഞാൻ വാങ്ങീട്ട് ഇപ്പോ, മൂന്ന മൂന്ന് വർഷം കയിഞ്ഞു പതിനാലേ അഞ്ഞൂറ്. ബാംഗിയ സമയത്ത് മറ്റ് സ ആഹ് പുതിയന്നെ
ആഹ് ആഹ് ആഹ്. ആ ഒരു റേറ്റിലൊക്കെ കിട്ടിണ്ട്ല്ലേ?
പിന്നെ അതി
എന്നിട്ട് എംബ്രോയ്ഡറി ചെയ്യലിണ്ടോ?
ആഹ് അക്കമ്മക്ക് ചെയ്യാ നുള്ളതൊ- ക്കണ്ടല്ലോ നമ്മൾ അയ്ന്റെത് മാറ്റിയാ മതി നൂല് ചെയ്യണതിൻ്റെത് മാറ്റിയ ബട്ട് ആ അത് മാറ്റീട്ട് നമ്മൾ ചെയ്തൊട്ക്ക. എന്നിട്ട് ഞാൻ മീഷോലിണ്ടല്ലോ അഞ്ച് മീറ്ററിന് എന്താണ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കൊക്കെ അത് കിട്ടും. കിട്ട്വേ ക്ലോത്ത് കിട്ടും ആ നല്ല തുണികള് കിട്ടും. കുറഞ്ഞ പൈസ ഉള്ളൂ. എന്താണ് അഞ്ച് മീറ്ററിണ്ട് നമക്ക് നല്ലതടിക്ക ചുരിദാർ
ആഹ് ആഹ് ഞാൻ തുണി ഐറ്റംസ് ഒന്നും നോക്കിട്ടില്ലാട്ടന്നാ കാറ്റഗറില്. നമ്മൾ നമുക്ക് ആവശിള്ളതല്ലേ നോക്ക ഞാൻ വേഗം ഡ്രസ്സ് റെഡിമെയ്ഡാ നോക്ക ആ.
മാക്സികളും ഒക്കെ കിട്ടും നല്ല നല്ല മാക്സി തുണികളൊക്കെ കിട്ടും. ആ തുണികളിട്ട് മാക്സി അടി
ആ അടിക്കാം ആ നല്ല പാകത്തെ പൈ സെല് കിട്ടൂല്ലേ
ആഹ് നല്ല നമുക്കൊരു അഞ്ച് മീറ്ററിന്റെ ഒരു തുണി എടുത്ത് കോട്ടനുണ്ട് മറ്റേ ഫാബ്രിക് ൻ്റെതുംണ്ട് ഒരു ഫാബ്രിക് മെറ്റീരിയൽ ഉണ്ട്. ണ്ടല്ലോ പോളിസ്റ്റർ പോലെ കോട്ടൻ്റതാണ് ഇപ്പ ഞാൻ വാങ്ങി ച്ചതഞ്ച് മീറ്ററ് നല്ല നല്ല ക്ലോത്ത് ഞനത് ഇര്ന്നൂറ്റി മു മുപ്പത് രൂപ ക്ക് അഞ്ച് മീറ്ററ് നല്ല വൈറ്റ് കളർല് ബ്ലു
വേണ്ടി രാ
അയ്ന് രണ്ടേ ന ഇങ്ങക്ക് ഫുൾ സ്ലീവ് ആണോ ഫുള് അല്ലല്ലോ രണ്ടര മീറ്ററ് രണ്ടര മതി രണ്ടര മതി മതി ഒരു മേക്സിക് ഇനിയിപ്പോ ഞമ്മള് നല്ല രണ്ട് മാക്സി അടിക്കാ ആ ആ വല്യയ ഹൈറ്റും വൈറ്റ ക്കെ ഇരുന്നൂറ്റി മുപ്പെള്ളെ
ആ ആ പൊർത്ത്ക്ക് കൊടുക്കേ ഇങ്ങള അടിച്ചിട്ട്
ട്ടല്ണ്ട് ഞാനങ്ങനെ വാങ്ങയിട്ട് ഞങ്ങള് അടുത്ത വീട്ട്ത്തെ താത്ത ഓര് ചോയ്ച്ച് ഇയ്യ്അടിച്ച് രോ ഞാ ഇങ്ങനെ തുണിഒരുമിച്ചൊക്കെ വാങ്ങും അപ്പം തോണ്ട് മാക്സി അടച്ച് തരോ ന്നൊക്കെ ചോയിച്ചും അടിച്ച് കൊട്ക്കും അപ്പം മുന്നൂറ്റി അൻമ്പ ർപ്യ നാന്നൂറ് രൂപയൊക്കെ കിട്ടും ചെയ്യും
ആ ഒരു മേക്സിക്ക് ആ ശരിയാണ് ലാബാണ് അങ്ങനെ കൂടുതൽ ബി സ്നസ് സ്റ്റാട്ട്ചെയ്യാം ഞാനിപ്പോ ഇൻക്ക് താല്പര്യ ണ്ട് ഒരു മെഷീൻ കിട്ടായാണെങ്കിലേ അങ്ങനെയൊക്കെ ഒന്ന് നോക്കാൻ
ആത്
മാക്സി ആവുമ്പോ നമുക്ക് അധികം പണി വരില്ല ല്ലെ മാക്സിന്റെ കഴുത്തിന്റെ ഭാഗത്തൊള്ളൂ പക്ഷെ ഇപ്പോഴൊക്കെ എന്താ സാധാരണ ആ മാക്സിന്റെ കഴു തല്ലാതെ നോർമൽ ആ നോർമൽ കഴുത്താണ് ഒന്നുകൂടി ഭങ്ങി എനിക്ക് തോന്നല ങ്ങനെ ണ് മാക് ഇടുമ്പോ ആ നോർമൽ കഴുത്ത് ട്ടാലാണ് മുഖത്ത്ക്കൊക്കെ ഒരു ഭംഗിള്ള മറ്റൊരു ഭയങ്കര ഒരു തള്ളവയ്പ് തോന്നും അത് ഇട്ട് കഴിഞ്ഞാ ആ ഇഞ്ഞ് ശിപ്പ്ണ്ടെങ്കിലും ചെറിയ ചതുര കഴുത്തൊക്കെ കൊടുത്തിട്ട് ചെറെ കാണാത്ത വിധത്തില്ല ഷിബാണെങ്കിലത്
ആ നോർമലായിട്ട് ഉം അതാ രസം ഉം ഉം ഏതും അടിക്കാ ഞമ്മക്ക് ഏത് നക്കും അടിക്കാൻ പയും ക്യാൻവാസ് മല് അതാണ് വരക്കാ കേൻവാസ് ന്നട്ട് പിന്നെ അത്
ഞാൻ മോൾക്ക് ഇങ്ങനെ അടിക്കല് ണ്ടേയിരുന്നു തറവാട്ടിലായിരുന്ന അന്ന് പക്ഷെ ഇപ്പ മെഷീല്ലാത്തോ
പിന്നെ ആൺകുട്ട്യോളെ ഐറ്റംസ് ഒന്നും അടിക്കാൻ അറീല്ല ഇന്നോട് ഇന്റെ ഹസ്ബൻഡ് പറിം അൻ ക്ക് അത് പടി ചൂടെ ത് ഷർട്ടും ഷർട്ടൊക്കെ ഒപ്പിച്ചൊക്കെ അടക്കും അടിച്ചു ട്ടോ പക്ഷേ പാൻറ് റെഡിയാവൂല്ല മറ്റേ ജുബ്ബ ജുബ്ബേ ക്ക്ള്ള സാധാ നേർമ്മൽ ഫേന്റെക്കെ കഴിയും ഈ യൂണിഫോമിന്റെക്കെ പാൻറ്ല്ലേ ഷർ ഷാ ആ പോക്കറ്റ്ക്കെ വെച്ച്
അതിനൊക്കെ കൊർച്ച് പണിഞാനും എന്താ ബോയ്സിന്റെ ഒന്നും ഞാനും നോക്കിട്ടില്ല
ആ ഇൻക്ക് അയിന് ഒക്കെ ബോയ്സ് ആയതോണ്ട് ഇന്നോട് പ്പം എത്ര രൂപാ അടിക്കൂലി എടുത്തത് അറിയോ
ആ ഇങ്ങൾക്കൊക്കെ ആൺകുട്ടിയാളാ
അൻ ക്ക് നാലാ കുട്ടിയാളല്ലേ
ഉം എത്രായി ആൾ വലിയ ആൾക്കെ എത്രായി?
പ്ലസ് ടു. ഉ ഉം
അപ്പൊ ഇങ്ങൾക്ക് ആൺകുട്ടോ ൾത്പഠിച്ചാ ഒന്നൂടിലാ
ലഭാണ് അയ്ന് അയിന് പ്രത്യേകം ഒര് കോഴ്സ് പഠിക്കണ്ടി വരും ഇത് പ്പം ഞമ്മള് ലേഡീസിന്റെ ല്ലേ പഠിച്ചത് ആ അത് പിന്നെ ഞാൻ ഇൻക്ക് കിട്ടായ്റ്റാണ് കിട്ടിയാ ഞാൻ പഠിച്ചും ഇങ്ങനെ ജെൻസ് ഇതിന്റെ തൊക്കെ നല്ല ഇതീല് പഠിച്ച് കാണ്ട് ഇത്കിട്ട്ണകോഴ്സ് ഏതേ ണ്ടെങ്കി ആയിക്ക്
ആ ആയിക്കോട്ടെ അങ്ങനെ കോഴ്സ് പഠിച്ചതാണ് ല്ലേ. ഇത് ഓൺലൈൻ കോഴ്സ് പഠിച്ചതാണ് ല്ലേ. യൂട്യൂബ് തന്നെ ഉണ്ടാകല്ലോ ഇഷ്ടം പോലെ. പക്ഷെ അതൊന്ന് അങ്ങനെ ക്ലിയറായി മൻ
പക്ഷെ ഞമ്മള് ഒരു ക്ലാസ് സ്ട്ത്ത്ക്കാട്ട് പഠിക്കുമ്പം ഇപ്പം യൂട്യൂബില് ഫസ്റ്റ്ക്കെ ഇൻ ഇൻ്റെ ജേഷ്ടത്തി അടിക്കും. നാത്തുമാരൊക്കെ അടിക്കൂട്ടോ. ഇന്നട്ട് ഓരക്കെ ഇങ്ങനെ അടിച്ചിടുമ്പം ഇൻക്ക് ഭയങ്കര ഇതേനി. പടച്ചോനേ നമുക്കും ഒന്ന് അട്ച്ചാൻ പറ്റിയെങ്കിങ്ങനെ അടിച്ചേനി ഇന്നട്ട് ഓളക്കൊണ്ടൊക്കെ ഞാൻ അടുപ്പിച്ചുംമ്പം പൈസിം മാങ്ങുവേ. അവ ഞാൻ അന്നേ ഓരോട് പറയാ ടെ നിക്കി ഞാൻ അടിച്ച് പഠിച്ചിട്ടടിച്ചും എന്നൊക്ക പറയലണ്ട് പക്ഷെ ഞാൻ അന്നൊക്കെ യൂട്യൂബിലൊ ക്കെ നോക്കി ഇങ്ങനെ അടിച്ചാലൊന്നും അയിൻ്റെ ആ ഒരു ഇത് കിട്ടൂല്ല. എന്താ പറയാ
അണ്. ക്ലാസ് നെന്നെ അറ്റൻഡ് ചെയ്യണം ല്ലെ.
അങ്ങനേണ് പിന്നെ ഞാൻ ക്ലാസ് ക്ലാസ് എടുത്ത് ഫീസൊടുത്ത്
ഉം അഎങ്ങനെ ഫീ വര്ണേ നിങ്ങള് എത്ര മാസം കൊണ്ടാ പഠിച്ചേ?
രണ്ട് മാസാ. അയിനൊക്കെ കൊറഞ്ഞ ഫീസൊള്ളൂ. അഞ്ഞൂറ് രൂപ ഒരു മാസത്തിന് അത്രയൊള്ളൂ.
ആഹ്.
അയില് മെയിനായിട്ട് കൊറെ ഫ്രോക്കുകളേനി. പക്ഷേ ഇൻക്ക് ഫ്രോക്കേൾ പഠിച്ചിട്ട് വലിയ ഉപകാരല്ലല്ലോ പക്ഷേ പിന്ന അ ഒക്കെ ആങ്ങളാരെ കുട്ടികൾക്കൊക്കെ കൊടുത്തു നല്ല തുണി വാങ്ങിട്ടന്നെ അടിച്ചു. നമുക്ക് ഈ കട് പീസ് ഒക്കെ വാങ്ങാൻ കിട്ടൊല്ലോ അതൊക്കെ വാങ്ങി അടി ച്ച് എന്താണ് അതൊക്കെ കോഴ്സൊക്ക
ഉ ആഹ് അപ്പൊ ആ അതില് ഇണ്ടാവി ല്ല ലേ ആൺകുട്ടിയേൾത് പഠി
ഏഹേ അയില് ഇല്ല്യ. അയില് നമ്മള് പത്ത് പന്ത്രണ്ട് ഐറ്റംസ് ഫ്രോക്കുകള്. ആഹ് സ്ലിറ്റ് ഇള്ളതും ഇല്ലാത്തതും ഞറി ഇതൊക്കെല്ലേ പിന്നെ ആപ്പിൾ നെ ക്ക് പിന്നെ കോളറ് വെച്ചിട്ട്ള്ളത് മുറുമൽ, കൈയ്ള്ളത്, കൈയില്ലാത്തത് പറഞ്ഞാണ്ട് പല മോഡൽ ഫ്രോക്കുകളാണ് ത്. ആഹ് അതൊക്കെ അടിച്ച് പിന്നെ ചുരിദാറ്മ്മക്കും പാൻറ് പാൻറുകൾ പലാസ ചു രി പേൻ്റ്, നോർമൽ പേൻ്റ് പറഞ്ഞ മാരി അങ്ങനെ ഓരോ ദിവസം ഓരോന്നാണെക്കാരം ആഹ്